ലോ
എന്തൊക്കാണ് വിശേഷം ഏഹ്
സുഖം
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഉം ഫുഡൊക്കെ കഴിച്ചു അവടെ ഫുഡൊക്കെ കഴിച്ചോ
ആ ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാ
ഇല്ല ചായ കുടി കഴിഞ്ഞിട്ടില്ല
ഉം
ഉം ഉം എന്താണ് ഏഹ് അവിടെ ചായക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ?
ബേക്കറി ഉണ്ട്
ബേക്കറി ഐറ്റംസ്
മ്മ് മ്മ്
മ്മ് മ്മ് ഇവിടെ ഇന്ന് ഇപ്പൊ മ്മ് മുള് അംഗൻവാടിയിൽ ഇന്ന് പ്രേവേശനോത്സവം ആയിരുന്നു
ഏ
ആ അപ്പൊ അവിടേക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ്‌ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോൾ അമൃതം പൊടി കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി അപ്പൊ അത് ഉണ്ട് ഇന്ന് അത് ഉണ്ട് നാല് മണിക്ക് ഇപ്പൊ കഴിക്കാൻ ക്ക് ആഹ് ആ
ഉണ്ടാവും ല്ലേ
ആ ആ മൂത്ത ആൾ ആള് ഇനി ഇപ്പൊ അവളെ നേഴ്‌സറിയിൽ ആണ് വിടുന്നത് ഇപ്പൊ സ്കൂളിൽ
ആഹ് മ്മ്
പിന്നെ എളയ ആള് ഒന്നര വയസ്സ് ആ ഹും അങ്ങനെ ആ ഹ ചേർത്ത
മ്മ് രണ്ട് പെൺകുട്ടികളാ ട്ടോ
ഏ
അവിടെ ഇങ്ങനയാ
ഇവിടെ- ആയിട്ടില്ല
അഹ് ആഹ് മരേജ് മരേജിപ്പോ- ഇപ്പ കഴിഞ്ഞിട്ടുള്ളു
അല്ല കൊറച്ചായി
അഹ്ആഹ് ഓക്കെ മ്മ് എന്തേലും വർക്ക്‌ ചെയ്യ്ന്ന്ണ്ടോ വേറെ
ഞാനെ ഗ്രാഫിക്ക് ഡിസൈനറാ
ആഹ് ഓക്കേ
കഴിഞ്ഞേക്കിണു
ആ ഹ് വേറെന്താണ് വിശേഷം
ക്കണം മഴ മഴയ്ണ്ടവിടെ
ഇപ്പവിടെ മഴ ഇല്ല ഇന്ന് ഗ് മോർണിംഗ് തന്നെ മഴയ്ണ്ടാര്ന്നു പിന്നീടങ്ങനെ മഴയൊന്നുല്ല ഇപ്പ നല്ല വെയില
അഹ്
ആഹ്മ് പീന്നെന്താ
പിന്നെന്താ സുഖം
മ്മ്
അതെന്ത പെരുന്ന ക്കെന്തായ്രുന്നു
പെരുന്നാളായിണ്ട്ര സ്‌പെഷ്യലായിട്ടൊന്നുല്ല ആഹ് ആഹ് കൂടുതലും മുസ്ലിങ്ങളല്ലേ അത് പെരുന്നാള്
ഹ്മ് മ്മ്
ആഹ് ഞങ്ങള് അധികം ഇല്ല സ്പെഷ്യലൊന്നുംണ്ടാ‌ക്കി കിറ്റില്ല അഹ്മ് ഋഷ് വനുമോണത്തിനും സദ്യയ്ണ്ടാക്കും അതന്നെ
ഏഹ് ഇതാരാ ചെറിയ മജെ
ആഹ് ചെറിയ കുട്ടിയാ
ഏഹ്
മുറ്റത്തുന്ന് കളിക്കാണേ അയിന്റെടെ ല് ബഹളം വെക്ണതാ ആഹ് ആഹ്
ഉം
ആഹ് പെരുന്നാൾക്ക് എടക്കിങ്നൊക്കെ പോയോ ട്രിപ്പ് എങ്ങാനും പോയോ
പോട്ടില്ല്യാ പോവണം ന്ന്ണ്ട്
ആഹ്
എവിട്ക്കെങ്കിലായിട്ട്
ആഹ് പോവാറുണ്ടോ അങ്ങനെ ഫാമിലി ട്രിപ്പ്‌
ഏഹ്
ട്രിപ്പ് അങ്ങനെ മുന്ന് പോവാറുണ്ടോ
ആഹ് പെരുന്നാക്ക് ഇങ്ങനെ പോവാറുണ്ട് ഇടക്ക് ഇങ്ങനെ ഒട്ക്കെങ്കിലെ ട്ട്
ആഹ്
നിങ്ങള് പോവാറുണ്ടോ
ആ ഞങ്ങൾ ഏ കൊല്ലത്തില് ഒരു വട്ടം പോവാറെണ്ട് ഇത്തവണ പോയില്ല ഏ ആ ബാ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്‌സൊക്കെ കൂടെ പോയി ആ ഞങ്ങടെന്ന് പോയില്ല കൈൽ കാശ് ഇണ്ടായിരിന്നില്ല ഇത്തവണ പോവാനായിട്ട്
പിന്നെ നട ലാണോ
ആഹ് ആ നാട്ടില് തന്നെ വർക്ക് ചെയ്യണെ ആള്ക്ക് ഇവിടെ വീട് പണിയെള്ളെ സിമിന്റ് പണി സിമെന്റ് വർക്കാണ് ആൾക്ക് ആഹ് ഉം ഞാൻ പിന്നെ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു
ആഹ്
ഇപ്പൊ പോവാൻ പറ്റിയിട്ടില്ല ഇപ്പ പിള്ളേരയെനേശം പോവാ ആഹ് പോയൊ പോയ്ട്ടില്ല നോക്കാനായിട്ട് ആഹ് അവരെ നോക്കാനായിട്ടും ആരും അങ്ങനെ ഇല്ലേ
ഉം
ഹസ്ബൻഡിന്റെ അമ്മാന്ന് പറഞ്ഞിട്ട് കൊറച്ച് ഏജിഡായ ആളാ പത്തൻപത് വയസ്സക്ക എണ്ടാകും ഉം അങ്ങനെ
അപ്പൊ പോട്ടില്ലല്ലെ
ആഹ് ഇല്ല പോയ്ട്ടില്ലേ ഇനി ഇപ്പോ പിള്ളേരൊന്ന് വലുതായിട്ടൊക്കെ വേണം നമുക്ക്